എന്താ
ഇതിപ്പ ആരാപ്പൊ വിളിച്ചത് വേറെ കോള്
ആരാ എന്താ വർത്താനം
നല്ല വർത്താനം
ഉം ആ ശരി എന്താ പണീ ചായ കുട്ച്ചോ
ഓ ചായ
ചായ കുട്ച്ചോ മക്കളെവിടെ
മക്കള് നിലു ഒ ങ്ങീന
ഉം ശരി പിന്നെ സൗണ്ട് ഒണ്ട് സൗണ്ടിൻ്റെ അവിടന്ന് ഒന്ന് മാറി നിക്ക് ഏ
ആ പിന്നെ വന്ന് കേട്ടില്ലെ
പിന്നെ ആ ആ ഇപ്പ കേക്ക്ണ്ട് ആ അങ്ങനക്കല്ലേ രണ്ടീസായല്ല വിള്ച്ചിട്ട് ഒരു വിവരം ഇല്ലല്ലോ
ആ അതന്നെ ന്റെ ഫോണിലെരു ന്നും ഇന്നലെക്കെ തെ
പരിപാടി ന്ത
പരിപാടിന്നുമില്ല തെര്ക്കേനി
ഉം ഉം ആത് ശരി ഞാനിപ്പോ പല്ലിന് ഡോക്ടെ കാണിച്ചു വരാ പല്ല് ഇപ്പ തരിപ്പുങ്ങനെ ഇട്ടിട്ട് വേദനണ്ട്
ഉം
പല്ല്ങ്ങനെ പല്ലിൻ്റെ ഉള്ളിൽ ഒരു വേദനണ്ടായ്നി ഇന്നാള് അട്ച്ചതേനി
അത് ശരി
പിന്നെപ്പം പിന്നിം അത്ങ്ങനെ വേദന
ആ
വണ്ടവല്ലെ ഊരിയോ ക്ലിപ്പൂര്യോ
ഇല്ലേ അത് ഊരിട്ടില്ല
ഊരാനരൂല്ല മതിയെനു
ഉം പോവാണ്ട് വയനാട് ഒരു കല്യാണം ഇണ്ട്റ്ഞ്ഞില്ലേന്യോ മിന്നാ
നാളെ പോണെ നല്ലോം കര്തിയോണ്ടി
ഞാൻ പോരിന്നില്ലാന്നൊക്കെ പറഞ്ഞ് ണ്ണിനോട്ന്ന
പോണ്ട ഈ സമയത്ത് പോവാതിരി
ആ ണ്ണിക്കാണെങ്കി പോരുു മാണം ഒറ്റക്ക് ഇങ്ങനെ പോവാ പിന്നെ ഓല അവ്ട്ന്ന് ആരൊക്കെ പോരുണെന്നൊന്നും അറീല്ല ണ്ണിക്ക് ദേഷ്യയാ കാരണം ഞമ്മള് ഹ് ഇല്ലാതെ ഓൽക്ക് ഡ്രൈവറായി ഇങ്ങനെ പോകുമ്പോര് എടങ്ങേറാണല്ലോ
മറ്റേ ഓർ
ടൂറിന് പോണായിരൊന്നും പോവൂല കാരണം ഓലാരും ആണുങ്ങള് ഓ ആരും ആണുങ്ങളൊന്നുല്ലന്ന് മ്മ ബേ നാത്തൂന്ണ്ട് പിന്നെ മ്മണ്ടാവും പിന്നെ മ്മറ്ഞ്ഞ് ജ മൂത്തച്ചി പോന്നോട്ടെ ഓ ഓ ബ ആ മുത്തച്ഛന് പണിണ്ട് അപ്പൊ ഓള് പോണില്ലാന്ന പറഞ്ഞെ ക്ഷെ ഇമ്മ പറീണെ ഓള് പോന്നോട്ടേ ന്നൊക്കെ പറീണ്ട്
ഉം നാളെ പറയല്ലോ
അങ്ങനെയല്ലേ പോരനേന്ന് എതുല്ല പക്ഷേ ഷും ഉം ഓളയൊന്നും ട് മടി വെക്കാൻ കഴിയൂല്ലല്ലോ അവിട ഒറ്റോ
ആ അന് അൻ അനക്ക് കുട്ടിനെ കഴിയൂല
എനിക്കും തീരെ കയില്ല പിന്നെ ആരാ മടി പിന്നെ ആരാ മടി വെയ്ക്ക ഓലെ രണ്ട് കൂട്ടികളും മടി വെക്ക എക്കണം ബേബിക്കാണെങ്കിൽ ബേബി വേൻ ഛർദ്ദിച്ച് തലവേനി ച്ചോളും കുമ്പിട്ട് കിടക്കും അ ആരടുത്ത് ഇൻ്റെ മടി ഇൻ്റടുത്ത് ഇന്റെ രണ്ടെണ്ണത്തിന് ഇന്റെ മടിൽ അല്ലാതെ പിന്നെ അപ്പം ഞാൻ പറയെ
ചിരിച്ചാണ്ടിയിരുന്നു
അമ്പേല് അഞ്ചാക്ക്ള്ള സീറ്റ് തരുമ്പോ കുട്ടികളെ കൂട്ടൂല്ല ഓല് ഓല് അടെ എണ്ണി കണക്കാക്കും
ക്ക് മടി വെക്കാനൊന്നും കഴിയൂല്ല എന്നെകൊണ്ട് സാധിക്കില്ല
അതൊന്നും പറയാൻ പറ്റൂല നീ ഞാൻ ഇപ്പം അയിനോട് വർത്താനം പറയാനോ പോയില്ല ആംമല്ലെങ്കിലും ഇപ്പൊ പണ്ടത്തെ മാര്യല്ല ഞമ്മളിങ്ങനെ താങ്ങി നിക്കുമ്പോണ്ടല്ലോ എല്ലാർക്കും ഒരു മേക്കേറലാ എന്നാ ഞമ്മള് ആവശ്യത്തിന് മാത്രാ നല്ലത് അപ്പൊ ഓൽക്ക് അന്നെ ഓലെ ആവശ്യ ഉണ്ടെങ്കിൽ ഓലിങ്ങോട്ടാണ്ട് വരും
ഉം പോണ്ടാന്ന് വച്ചാ അതാ നടക്ക് കൊടുക്കണ്ട കാര്യ
നമ്മൾ താങ്ങി പിടിച്ച് ഉമ്മ പോര് പോര് അല്ലെങ്കി ആ ഇങ്ങോട്ട് അങ്ങനെ നമ്മള് ഇങ്ങനെ ഓലെ എല്ലോടത്തും കൊണ്ടും കൊണ്ടരും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താല് ഓൾക്ക് വെലല്ല അപ്പൊ നമ്മള് പറ്റും ആ മ്മ്ള് കൊ ആ ഞാൻ പറയാ വല്ലാ ത് ഇതന്നെ ഗതികേട് ന്നെ അപ്പത് വന്നിട്ട് ഞാൻ രണ്ടീസം ദേ ഇ തേമാ ന്നെ മൈന്റനെ വെച്ചില്ല അപ്പൊ ഞാൻ എന്തെയ്ത് രണ്ടീസം അപ്പൊ ഞാൻ അങ്ങോട്ടും മയിൻ്റാ വെച്ചില്ല
ഉം
അങ്ങോട്ട് വർനെട്ട്
ആ അങ്ങനറ്റോ അങ്ങോട്ട് വേണ്ടി തന്നെ പോക നമ്മള് അവര്ടെ ഡിമാൻഡ് ന് നിക്കണം ഇപ്പത്തെ കാലത്ത്
ആ എന്നാലേ ഒരു വില ഉണ്ടാവുള്ളൂ നമ്മൾ അർഹിച്ച സ്ഥലത്തെ എന്താ അർഹത തനിയുള്ളവരുടെ ഇടയിൽ പോവ നമ്മൾക്ക് വില തരുന്നളോട് സംസാരിക്കാം അവൈലബിലിറ്റി കൊറക്കറിയില്ലേ നമ്മള് അവര് അതേ ന അതേ നാട്
ഉം
ഇവല് ഇ നമ്മള് ചെയ്യുന്നിടത്തോളം ഇവല് ചെയ്യുമ്പോ ഇവല്ക്കൊരു മേക്കറല്ല എന്ന ചെയ്ത് തര്ന്നുണ്ട് എന്നുള്ളരിതല്ല
ഉം
പിന്ന ഞാൻ വിചാരിച്ചപ്പ ഞാന് ആ മൂപ്പരോടറഞ്ഞപ്പോ മൂപ്പരറഞ്ഞ് എന്താ മൂപ്പർക്ക് നല്ല ദേഷ്യംപുടിച്ക്കണ് അല്ലെങ്കിൽ തന്നെ ആ കുട്ടി വണ്ടി എന്നിട്ട് ഇപ്പോ ഓളില്ലെങ്കിലുംന്ന് പറഞ്ന് മൂതഷ്ൻ ഇല്ലെങ്കിലും മോനെ മോന് പോരുണ്ടെന്നു പറഞ്ഞണ് വാപ്പാപ്പന്റെ കാറില് മോന് പോരുന്നുണ്ടെന്ന് പറഞ്ഞണന്ന് പറഞ്ഞു
ഉം
അപ്പം ഞാൻ അങ്ങനെ ആലോയിക്കാ അല്ല കാറിൽ പോകുന്നേന് കുഴപ്പൊന്നില്ല നീ ആ കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പോന്നപ്പോ ഭയങ്കരായിട്ട് ഛർദ്ദിർചാരുന്ന് കുഴപ്പമില്ല അന്ന് എനിക്ക് വയ്യായി വൈക്കയ്നി നന്നാക്കാന്ന് കര് ഇന്നപോലെ ആരും ഓള് രണ്ടാളും കുട്ടിചർദിച്ചാലും ഓള് രണ്ടാളും മൈൻഡ് ആക്കൂല്ല ഒരു ഒരു ജാതി സാ
ആ എന്നിട്ട് തട്ടാ അല്ല തല്ലല്ലോ അങ്ങ് കുത്തിർക്കും അല്ലെല കുത്തിർക്കും
അതിനാണ് അപ്പളേ പഠിച്ചുള്ളു നമ്മള് അങ്ങനെ ചെയ്ത കൊടുത്തിട്ടാണ് നമ്മക്ക് നമ്മളെ പ
ഛർദി ചെയ്യാം നമ്മക്ക് യാത്ര ചെയ്യണ്ടേ
ഉം
ആ കാറിൽ യാത്ര ചെയ്യേണ്ട കുട്ടിയെ ഭൗതികല് എത്തുമ്പോ ഇതുനന്നായിട്ട്
ആ വണ്ടിയിലാ അതിന് ടവല്
ഓലെ ഒന്നും നോക്കൂല ഓലെ കുട്ടിക്ക് നല്ല പള്ളയൊക്കെ ഫുള്ളാക്കി അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പം തന്നെ പിന്നെ ഫുള്ളാക്കിട്ട് പിന്നെ അതേമാതിരി ഉപ്പും മറ്റേ പഞ്ചാരിമ്പാട ഇട്ട ഒരു നാരങ്ങ വെള്ളം ഉണ്ടാവും എന്റെ പടച്ചോനെ അത് കുടിച്ചാ പിന്നെ
ഉം അതെ
ഞാൻ എന്താലും നോക്കട്ടെ ഞാൻ പറഞ്ഞ് മദ്രാസ് വിട്ടിട്ടേ പോകാന്നെന്ന് മദ്രാസ് ഒഴിവാക്കണ്ട രാവിലെ പോയിട്ട് മൂന്നുമണിക്കൂറല്ലേ ഉച്ചക്കല്ലേ എത്തിയാ പോരെ കല്യാണത്തിന്
ഉം
ഞാൻ പറഞ്ഞ് അങ്ങനെ പോവാ അപ്പം ഞാൻ ഇന്നാള് പറഞ്ഞെന്നെ നമ്മുക്ക് പൂക്കോട്ടിലേക്കൊക്കെ കാണാ പോവാ എന്നൊക്കെ പറ
ഉം
എല്ലാരും ഉണ്ടാവുമ്പോ കഴിയൂല്ല കാരണം ആണുങ്ങൾ ആരു ഇല്ലാ ഞാല് വണ്ടിക്ക് എണ്ണ അടിച്ചലും അവിടെ കല്യാണത്തിന് പൈസ കൊടുക്കലും പിന്നെ ഈ മക്കൾടെ ടിക്കറ്റും ഐസ്ക്രീം പറഞ്ഞാ എല്ലാത്തിനും പൈസവേണ്ടേ
അല്ല പൈസ പൈസ
കൊടുക്കും കല്യാണത്തിനുള്ള പൈസ കൊടുക്കും വണ്ടി കയറിയാലും വെള്ളം വരില്ല എന്ന പോല വിചാരം
ഉ
ഉം എണ്ണ അടിച്ചൊന്നുല്ല ഓ ഓല ഓല ഓല കാര്യത്തിന് പോകണെങ്കിലും ഓല എണ്ണ അടിച്ച് പോവുല
ഓ വണ്ടി കേറിത്തറക്കും വണ്ടിക്ക്ല ഒത്തും നോക്കൂലോ അവര് വണ്ടിയിലുള്ള സഞ്ചും കുഞ്ചും തിന്നതും പഠിച്ചതും മുറിച്ചതും ഒന്നും ഒരു വൃത്തിയാക്കൂല ഞാൻ പറയും ഒരു എനിക്ക് വണ്ടി കഴുകാ തന്നെ ഇഷ്ടല്ല കാരണം നമ്മള് പറഞ്ഞാല് വണ്ടിക്കെ ഒരു വൃത്തിയണ്ട
ആഹ എന്നെ അങ്ങനെ കൊണ്ടുനടക്ക്ണലെ
ഉം പറഞ്ഞിട്ട് അറിയില്ല ഞാൻ പറയാ വേറെ സ്വഭാവം അപ്പൊ ഞാൻ അപ്പ മെയിന്റന ആക്കാൻ പോകല്ലേ ഞാൻ ആവശ്യത്തിന് മാത്രമേ ഞാൻ വിളിക്കലള്ളൂ ആ ആവശ്യത്തിന് മതി ഇപ്പൊ ഇപ്പൊ രണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാ വെറുതെ എന്തിനാണ് വെറുതെ നമുക്ക് പിന്നെ ഒരു കഥയട കാരണം നമ്മോട് അങ്ങനെ ചെയ്യുമ്പോ ഓല നമ്മൾങ്ങനൊക്കെ ചെയ്ത കൊടുത്തിട്ട് പോല ഇങ്ങട്ട്
ഉം അന്നെ പണി ആരോട് ചെയ്തട്ടും കാര്യമല്ല
അവനാന് കാര്യം നോക്കി നട
ആ അതന്നെ നമ്മള് നമ്മള ഇതായിട്ടല്ല വിളർന്നതെ അതിനേ ഇപ്പോ കാര്യള്ളു അതിനാല അവാല നമ അത നമ്മുക്ക് ഓല് കുറ്റുള്ളൂ അമ്മ നന്ദി ഉണ്ടാവലോ ആർക്കും
ഉം അതന്നെ പറഞ്ഞിട്ട് ആ കാര്യല്ല ഓരതും നമ്മള എടുത്തൊടുക്കണം
ഉം
അല്ല പിന്നെ അമ്മള് ആയോണ്ട് കുഴപ്പില്ല ഇന്നലെ നല്ല മഴ ആ ഞാ കണ്ട് അവിടെ സൗകര്യം ണ്ടോ
അ
ഉം
അലമാര ഒക്കെ ഇണ്ടാക്കിണ്
ആ ആ ശരി ഏതാലും അ കൊണ്ട് സുഖമായി എന്നാ പിന്നെ നറൂല് ബാത്റൂം ഉണ്ടോ
ആ ബാത്റൂമ ഉണ്ട് ബാത്റൂമല്ല
ആഹ ശരി അങ്ങനെ എന്ത നല്ല മ ഇ ഡി മിന്നലൊക്കെ ഇല്ലേനോ
അ
ഉം ആ നല്ല ഇടി മിന്നലും ഉണ്ടായില്ലേ എന്ത് മഴ ഇ രാവിലെക്കെ ഭയങ്കര ചു കമല്
അ
അച്ചരല്ലേ ഇനി കൊറെ
ചമ്മാ അയ് അട്ച്ചോരെ
ഇന്റെയും അങ്ങനെന്നെ ഉം ഇമ്മ ഉം മൂപ്പരാ അട്ച്ചേരെ
ആ
പിന്നെ അയ് അല്ലെങ്കി ഭയങ്കര ച മഴ പെയ്താ തെന്നെ മു മുറ്റം അടിച്ചെരില്ലെങ്കി ഒര് വൃത്തി കേടാ
ഉം ഇന്ന് കരന്റ് എപ്പളാ വെരാ രാവിലെ അല്ലെ വന്നെ ഞങ്ങളെ ഇവടെ രാവിലെ വന്ന്
ഏ ഇവടെ താത്താന്റെ മക്കൾ വന്നിനി മുണ്ടമ്പ്രത്തെ അപ്പം ഓല് വ വന്നപ്പം ഓൽ ഇടിം മഴിം ആ സമയെത്താ വന്നെ ഞാൻ ഗ്രൂപ്പില് ഫോട്ട ഇട്ടിനി കണ്ടിനോ
ആ കണ്ടിനി
ഉം. അപ്പോ പിന്നെ പോയലോട് കുറേ നിക്കാന് വിരു നിക്കാന്നൊക്കെ പറഞ്ഞ്.
ആ ശെ ഓര് എന്തിന
ഓലോ ഒരു ഡ്രസ്സിന് വന്നീന്.
അ ശരി.
അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോയി പിന്നെ രാവിലെ അത്ണ്ടായിന് അപ്പ പിന്നെ അടിച്ചേരിയപ്പം മേ മക്കള് അത് മാത്രം കഴിച്ചിട്ടൊള്ളുന്ന്. ചോറന്നില്ലച്ചക്ക ആ ചോറ് മ ന്തി വാക്കില്ല ആയിന്.
ഉം.
അങ്ങനാ നേരടു പോയി ഇപ്പൊ ഇനി ബാങ്ക് കൊടുക്കാനായില്ലേ.
മ് ആഹ്.
കുട്ട്യേളൊക്കെ പെരേല്ണ്ടോ അവ്ടെണ്ടോ.
ഇവിടെണ്ട് മറ്റോൽ രണ്ടാളും ചെർതും വെൽതും ഒറങ്ങ മറ്റോൽ കളി കളിചാണ്ട് കുളിച്ച മണ്ണ് കളിച്യേനി.
അയ്ശരി ഇമ്മച്ചി വിളിച്ചിനി പോ അങ്ങട്ട് പോരണിണ്ടോ വിരുന്ന് നിക്കാന് വെരണിണ്ടോ ചോദിച്ചി ഇന്ന് പോയില്ല ഇനി അടുത്ത വ്യാഴായ്ച്ച നോക്കട്ടെ ഇൻഷാ അള്ളാഹ്.
ആഹ്
ചെലപ്പം പോകും. ന്നാ ആയ്ക്കോട്ടെ ബാങ്ക് കൊടുക്കാനായിലേ?
ആ ആ ന്നാ ശരി